ആഹ് കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വർ
ക്ക്ല്ലേ
ആഹ് കേക്ക്ണ് ണ്ട്
ഓക്കെ എന്തൊക്കെണ്ട് വിശേഷം നല്ല വർത്താനം ആ അയ്ശരി എന്ത് എട്ക്കായിരുന്നു
എന്താ ഫ്രീ ആയി ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയി
ഓ അയ്ശരി ആഹ് ആ ഫുഡൊക്കെ കഴിച്ച് ഞാനിവിടെങ്ങനെ കിടക്കായിരുന്നു ഞ്ഞ്പ്പോ മ മക്കള് വരുന്നത് വരെ ഫ്രീ ആയിരിക്കല്ലോ നമ്മള്
ആ ആഹ് എന്ത് മക്കള് എപ്പളാ വരാ
അള്ളാ ഒര് നാല് നാലരൊക്കെ ആവും
ആഹ്
ഉം പിന്നെ എന്തൊക്കെയാണ് പിന്നെ ഫുഡൊക്കെ രാത്രികക്ക്ള്ളൊം ഒക്കെ ഉച്ചക്കന്നെ ആക്കിയിട്ടാണോ?
ആഹ് ഒന്നായിട്ട് വക്കലന്നെ. ചെ ചെലപ്പമോ മോള് പോകാനുമ്പോ രാവിലെ വെക്കുമ്പോ രാ ത്രിക്ക് ചിലപ്പോ ഫുഡ ഒക്കെ തണുത്ത് കേ ടാരാനാവും അപ്പൊ ചെലപ്പം ഇല്ലെങ്കിൽ ഇപ്പോ ഉം പിന്നെ എന്താ ചപ്പാത്തിയോ ആണ് എന്തെങ്കിലുമൊക്കെ ക യിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും.
ആ ശരി ഞ ഞ ഞാന് എനിക്ക് കുക്കിംങ് അത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഞാന് ഒ ഒരു ഒരു പ്രാവശ്യം വെക്കുള്ളൂ പിന്നെ ഇനി വെ എന്തെങ്കിലും ഇല്ലാത്തത് ഏഹ് കുറവുണ്ടെങ്കിൽ ഞാൻ ദോശയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിലോ, പഴവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഒരാൾക്കില്ലാതൊക്കെയിരിക്കും കുറവുണ്ടാവുക. അപ്പൊ പിന്നെ അത് മാത്രം വെച്ചാല്
ഉം ഇവിടെ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടില്ല ഇവിടെ എല്ലാരും കൂടി കൂടില്ല ഇതാവുമ്പളെ
ആ കൂട്ടുകൂടുംബം ആവുമ്പോ അത് പറ്റൂല ഉ അപ്പൊ പിന്നെ ആ അവിടെ പിന്നെ പ്രായവായവരൊക്കെ ഉണ്ടാവുമ്പോം പിന്നെ ഉപ്പാരും ഉമ്മാരും ഉപ്പാരൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ചൂടുള്ള ഫുഡ് വേണ്ടിവരും പ്പ
ആ ആ അങ്ങനെ ന്നെ ഇവിടെ പ്രായംആയൊരൊക്കെ ഉണ്ട്
ആ അങ്ങനെ വേണ്ടിവരും പിന്നെ ഷുഗർ ലെരൊക്കെ ആണെങ്കിൽ ചപ്പാത്തി അങ്ങനെയൊക്കെ വേണ്ടിവരും അത് ഓരോ വീട്ടിലും ഓരോ ഇതാ ഫുഡിന്റെ കാര്യത്തില്
ആ വടപ്പള മക്കളെത്താ
അവര് നാലര സമയം
ആ എന്താ വൈകുന്നേ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കോ കുക്കിംഗ് മക്കൾ വരുമ്പോ
ഒന്നും ഉണ്ടാക്കൂല ഞാന് ഞാന് എനിക്ക് ഭയങ്കര മടിയാണ് ഞാനിങ്ങനെ രാവിലെ എല്ലാം ഒതുക്കി കഴിഞ്ഞ് പിന്നെ പിന്നെ ഇങ്ങനെ കിച്ചണില ഇങ്ങനെ കേറി ഉ അതിനോട് എനിക്ക് ഒരു യോജിപ്പ് പുല്ല ങ്ങ പണിയെടുത്തോണ്ടി ക്കാന്ന് പ പറയുമ്പോ പിന്നെ എനിക്ക് പ്പ അയിന് അങ്ങനെ ഒരു പറ്റിയ സാഹചര്യവല്ല അപ്പോ ഞാൻ അവരെ എന്തെങ്കിലും കഴിച്ച് ചില ദിവസം എന്തെങ്കിലും മാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ ജ്യൂസോ എന്തെങ്കിലും അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും രാവിലെ തന്നെ
ആ രാവിലന്ന എല്ല പണിയൊക്കെ കഴിച്ചു
ആാ കഴിച്ച് വെക്കും പിന്നെ അവര് വന്നാ ചെലപ്പോ അവര് പാലെടത്ത് അവര് തന്നെ തനിയെ അവല് ഒക്കെ ഇട്ടിട്ട് അവര്ന്നെ ടിവിടെ ഫ്രണ്ടി പോയിര്ന്ന് അ അതൊക്കെ കഴിക്കും സ്‌നേക്സൊക്കെ അവരന്നെ എടുത്ത് കഴി ക്കും
ആ അങ്ങനെയാവുമ്പോ സു
ആ കൊഴപ്പില്ലാ അങ്ങനെ പി പിന്നെന്ന് പറഞ്ഞാ ഫുഡ് കഴിക്കാന് ഭയങ്കര മടിയാണ് അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കഴിക്കും ന്യൂഡില്സ് അങ്ങനത്തെ സാനങ്ങളുണ്ടല്ലോ
അതെ ഉം ആ ഇപ്പത്തെ എല്ലാ മക്കളും അങ്ങനെന്നെയാ
ആ ഭയങ്കര മടിയാ അവർക്കന്തേലും ചി ക്കനോ എന്തെങ്കിലും വേണം വെ വെജിറ്റബിൾസൊന്നും അവർക്ക് പറ്റേ ല്ല
ആ ഇങ്ങനെന്തെ വർക്കോ എന്തെങ്കിലും ചെയ്യ്ണ്ടോ
ല്ലാ ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ ഇരി ക്ക്യാ മക്കള് പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീയാണ് സംഭ ത്തില് സത്യ പറഞ്ഞ നമക്കൊക്കെ എന്തെലും ഒര് ജോലി വേണം ഏഹ് ഇപ്പത്തെ കാലത്ത് നിങ്ങക്ക് എങ്ങനെയാ ജോലിയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
ജോലി ഇഷ്ടാണ് ആ അയ്ന് ഇപ്പ ഞാൻ എന്താ ടി ടി സിക്ക് പോയിനി റ്റി റ്റി സി യെക്കാ കഴിഞ്ഞാ ആളാണ് ഇപ്പം ഇഞ് മോള് ഇപ്പം മോള് ചെർതാണ് ഇപ്പനാല് എൽ കെ ജില് ഇപ്പംനാര് ചേർത്തിട്ടോള്ളു
ആ അപ്പം അവർക്ക് നമ്മള് കൂടെ വേണ്ടെ ഒര് സമയു ആണ്
ആ അപ്പൊന്ന് കൊറച്ചൊന്ന് കഴിയട്ടെ വിചാരിച്ച് ഇരിക്ക്യാ ഉം
ആ എന്തായാലും നമ്മള് വിദ്യാഭ്യാസ ണ്ടാവുമ്പം വെറുതെ കൈ വെച്ചിരിക്കൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ പഠിക്കണം ഞാനും അതെ ഇപ്പൊ അക്കൗണ്ടിങ് കഴിഞ്ഞിരുന്നു അപ്പം അത്ങ്ങനെ ചെയ്തിട്ട് ഞാൻ എവിടെങ്കിലും ഒക്കെ അങ്ങനെ കയറാന്നൊക്കെ വിചാരിച്ചു ഇരിക്കുമ്പോ ഞാൻ പ്രെഗ്നന്റ് ആയി
ആ ഇനിയിപ്പോ ഇനിയിപ്പ കൈ ഇപ്പൊന്ന് കൈ ല്ലല്ലേ
ഇനിയിപ്പോ കഴിയൂല ഇത് വരെ ഫ്രീ ആയിരുന്നു ഇപ്പ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് നമുക്കിപ്പോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോണേ പോകാനായാലും അവ അവര് വിളിക്കുമ്പോ മ മക്കള് പോയിണ്ടാവും അപ്പം നമുക്കും പോവാം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഫ്രീ ആയിരുന്നു സത്യം പറഞ്ഞാ
ആഹ് ആ ട്രെൻഡിംഗ് ആവുമ്പോ എല്ലോട ഇപ്പം നല്ല വേക്കൻസി ഒക്കെ ഉണ്ടാവൂല്ലേ
ആ ആ വേക്കൻസി ഒക്കെ ഉണ്ടാവും ഇപ്പൊക്കെ എന്താ പറയകാ എല്ലാ പിന്നെ ഇപ്പ കൂടുതൽ ആളുകളും ഇപ്പം കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ കുട്ടികളായാലും പ്രായമൊന്നും നോക്കാതെ തന്നെ പഠി ക്കുന്നൊരായോണ്ട് അത്രയും ആളുകള് കോളിഫൈഡ് ആയി - ട്ടുള്ള ആളുകളുണ്ട് വിദ്യാഭ്യാസ മൊള്ളവരെ ഒള്ളുവല്ലോ പിന്നെ ഒരു ലക്കും കൂടെ വേണം നമ്മളിപ്പോ ജോലി കിട്ടു ട്ടാ ആണെന്നുണ്ടെങ്കിൽ ഒരു ല
ആ അങ്ങനെ ജോലിക്കും പോവാനും കഴിയണം
ആ കഴിയണം പക്ഷെ എപ്പ ആ സ്ത്രീകൾക്ക്ന്ന് പറയുമ്പോ ഭയങ്കര സാഹചര്യം ആയിരിക്കും കാരണം വീട്ടിലെ പണിയും സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അവര് എല്ലാ കാര്യത്തി ത്തിലും ഇങ്ങനെ ഇതായി ഇൻവോൾവെയ്ത് നട ക്കണ്ടേ
ആ എല്ലാർക്കും ഒരുപോണം കയ്യൂ
കഴൂല്ല അത് ഭയങ്കര റിസ്ക്ള്ള കാര്യ അപ്പന്റെരു സിസ്റ്ററ് ടീച്ചർ ആയിട്ടാ വർ ക്കെയ്ന്ന് അവള് വിളിക്കലും ഇല്ല ചെ ഇപ്പൊ ഏതെങ്കിലും പെരുന്നാകൊക്കെ കാണുള്ളൂ സ്വന്തം സിസ്റ്ററാട്ടോ ക്ഷെ അങ്ങനെച്ചാല് അവ ഒഴിവില്ല പിന്നെ മ മക്കളെ കാര്യങ്ങൾ നോക്കണം ഇപ്പൊ മ മക്കള് മക്കളെ കാര്യങ്ങളൾന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഇപ്പോ നമ്മെ ആരും പഠിപ്പിച്ചിട്ടൊന്നുംഅല്ലല്ലോ
ആ
എന്താ പറയാ ഇപ്പത്തെ മക്കളെ കാര്യങ്ങൾന്ന് പറയുമ്പോൾ കൂടുതൽ ഫോണ് ഫോണിലേക്കാണല്ലോ വരാ അപ്പൊ അത് നോക്കണം അത് പറഞ്ഞ്കൊടുക്കണം അവർക്ക് എന്തേങ്കിലും പറഞ്ഞോടു ങ്കി അത് നമ്മ എക്കെന്തെങ്കിലും അറിയണം
ആ
ഒക്കെ എന്താ പറ യ ഭയങ്കര ഇപ്പം എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കുഅല്ലോ ഉം ആർക്കൊരു ഇതില്ല ഒഴിവില്ല അങ്ങനെ അവിടെങ്ങനെ മോളെകാര്യ ഇങ്ങനെയാ മോള മോനാണോ
മോൾ മോളാണ് ഓക്കെ എന്ത്‌ കഴിഞ്ഞ എഹ്‌ കഴിഞ്ഞ കൊല്ലം അംഗനവാടില് ഇനി ഭയങ്കര മടിയാണ് പോവാന് ഉം ഞാനും ആടെ ഇരുന്നിട്ട് ആ ഇപ്പൊന്ന് ആ കരച്ചിലുണ്ടായിനി ഇപ്പൊ മതിയാക്കിട്ട് ട്ടുളു ഫസ്റ്റ് ഞമ്മള് ആ ഉം ഞമ്മ കഴിഞ്ഞതിന് ഞാൻ അങ്ങനെ ടി ടി സി പോയപ്പോള് അന്ന് ഞാൻ ഇല്ലായിട്ട് ഭയങ്കര ആയി മാറിപ്പോയി ഇനി ഇപ്പ ഇ ഇന്നോട് പല ആൾക്കാരും പറഞ് ഇജ്ജ് വീട്ടിൽ വാണം അല്ലെങ്കിൽ ഓൾ റെഡി ആവൂല വൂല അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പ കൊറച്ചീസം പറ ആഹ കുറച്ച് ഇതിടുത്തതാ പിന്നെപ്പോ മ് ഓൺലൈൻ ആയിട്ട്ന്ന ചെറിയ വർക്ക് ചെയ്യ്ണ്ട് കൂ ട്യൂഷൻ എടുക്കണ വർക്ക്
ആ എന്നാലും എന്തെങ്കിലും വെറുതെ നമുക്കൊരു ഫ്രീ ടൈം കിട്ടാണെങ്കിൽ എന്തങ്കിലുമൊക്കെ നമുക്ക് ഒരു ഏണിങ്സ്‌ ഇപ്പത്തെ കാലത്ത്ന്ന് പറയുമ്പോ ഭയങ്കര ചെലവല്ലേ
ആഹ് ഭയങ്കര ചെലവാ ഹ്മ്
ക്ക് മാത്രം താങ്ങാൻ പറ്റണ ചെലവല്ലല്ലോ
ആ
അപ്പോൾ അതൊക്കെ എന്താ പറയുക മെയിൻറ്റയിൻ ചെയ്ത് പോകണമെിൽ ഇപ്പം എനിക്ക് തോന്നണുന്നത് പിന്നെ ഇനിപ്പൊ ചിലവിൻ്റെ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കി നമ്മളിങ്ങനെ അത്യാവശ്യങ്ങൾ അവരോട് പറയും ആവശ്യ ങ്ങളും അവരോട് പറയും
ആ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ എന്തെങ്കിലൊക്കെ കഴിക്കണെങ്കിൽ വേറെഉള്ളവരോട് ചോദിക്കേണ്ട ആവിശ്യം
ആ അതെ അതെ ഇപ്പം പൊതുവെ ആർക്കും അത് നമുക്കിങ്ങനെ അവർ ചോദിച്ചാൽ തരുങ്കിൽ കൂടിയിട്ടിങ്ങനെ അത് വ അങ്ങനെ ചോദിക്കാന്നുള്ളത് ഒരു ഭയങ്കര ഒരു നിവൃത്തിക്കേട് അങ്ങനെയൊക്കെ പറയില്ലെ ഇപ്പൊ നമ്മളെ ഹസ്ബൻറുമാരോട് ആണെങ്കിൽ പോലും അ
എല്ലാതിനിം അങ്ങനെണ്ട്
ആ നമ്മള് ആഗ്രഹം ആവുമ്പോ അവർക്ക് അത്രക്ക് ഒരു ഇമ്പോർട്ടൻസ് അവര് കൊടുക്കൂല കൊട് കൊടുത്തോളണമെന്നില്ല കാരണം ഓർക്ക് അതിന്റതായ സാമ്പത്തി ബുദ്ദിമുട്ടുണ്ടാകും ആഹ് അപ്പം മിഞാന് ഇനിക്ക് കൊർച്ച് നാളായിട്ട് ഞാന് എപ്പഴും ഇനിപ്പോ ആഹ് അങ്ങനെല്ല അമ്മളെട്ത്ത് എന്തെങ്കിലൊക്കായ്റ്റ് എന്തെ ങ്കിലും അമ്മട്ത്തെന്തെങ്കിലൊക്കെ ണ്ടാവും മന അപ്പൊ പിന്നെ അവരോട് പറയാ തെ നമുക്കന്നെ അമ്മള കാര്യങ്ങള് കൊറേ ചെയ്യ അതെ ഉംഹ് പിന്നെ പിന്നാ ഇപ്പങ്ങനെ ഓരോ റീൽസൊക്കെ കാണല്ലെ മ്മള് അപ്പ റീൽസിലൊക്കെങ്ങനെ കാണുമ്പോ ഉമ്മാ ഗിഫ്റ്റ് സിസ് ചേസിന് ഗിഫ്റ്റ് ഹസ്ബന്റിന് ഗിഫ്റ്റില്ല്യേ അതൊക്കെ കാണുമ്പോ സത്യം പർഞ്ഞാല് ഭയങ്കയ് ആഗ്രഹല്ലേ നമുക്കും അങ്ങനെ കൊടുക്കണം എനിക്ക് തോന്നുണു കിട്ടണേക്കാളും കൂടുതലും ന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും
ആഹ ഞ ഞമ്മളെ ബന്ധപ്പെട്ടവർക്ക് ആഹ ഗിഫ്റ്റ് ആയിട്ടും അങ്ങനന് നമക്ക് നമ്മളെ കൈ വക്കാൻ ഇപ്പ കാശുണ്ടെങ്കി അമ്മക്ക് തന്നെ ചെലവാക്കാ അല്ലേ
ആ അതെ അപ്പൊ ഞാന് എനിക്ക് ഞാനങ്ങനെ വിചാരിക്കും ക്കും എന്താപറയുക ഇപ്പോം ഞാൻ ഇപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മള് വർക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഏ എമൗണ്ട് നമുക്ക് കിട്ടിയപ്പോ ഏണിങ്സ് കിട്ടിയ അപ്പോ അപ്പൊ നമ്മള് ഹസ് ബെന്നിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തപ്പോം സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷായിരുന്നു ട്ടോ അവര് ത അങ്ങനെ ഒരു ആക്സെപ് ഇതാവണ ഒരാളെ അല്ല ഒരു എക്സൈറ്റഡ് ആവണ ആളൊന്നും അല്ല ആള് പക്ഷെ എന്നാലും നമുക്കത് കൊടുക്കുമ്പോ ഒരു ഭയങ്കര ഒരു ആ ഷർട്ട് അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് അതിപ്പ ഷർട്ട് ആണെങ്കി അത് ഇട്ട് കാണുമ്പോ ഒക്കെ നമുക്കൊരു സന്തോഷല്ലേ
ആഹ
അപ്പൊ അതിനൊക്കെ നമ്മുടടുത്ത് ഏണിങ്സ് വേണം ചെറുതായാലും ചെറിയൊരെമൗണ്ട് ണ്ടായാലും
നമുക്ക് കല്യാണം കൊടുക്കാൻ ഏ ഏണിങ് വേണം
അതെ അങ്ങനെയൊക്കെ പിന്നപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ ഫ്രണ്ട്സ് അയ്യോ സോ സമയായോ
ആ ആഹ ആ അത് ശരി ആ ഓ
എന്നാ ശരിയോ അല്ല പത്ത് മിനിറ്റ് ആവണ്ടേ കുട്ടിയേ
ആഹ ന ന്നാ ശ ശരി ന്നാൽ